ഹലോ ആ കേൾക്കുന്നു സുഖായിട്ട് ഇരിക്കുന്നാ ഓ സുഖം സുഖം ആ സുഖായിട്ടിരിക്കുന്നു
ആ എന്താ വിശേഷം ഭക്ഷണം
ഓ ഭക്ഷണൊക്കെ കഴിച്ച് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരുന്നതാ
അത് ശെരി കെടക്കാൻ ഇപ്പ നേരത്തെ ക ഉറങ്ങോ
ഉ പത്ത് പത്തര പതിനൊന്ന് മണിക്കൊക്കൊ ഉറങ്ങും
അതെ അതെ കുട്ടികളുണ്ടോ
പഠിക്കുന്നരാ
അത്തൃല്ലാ
പ്ലസ് ടു വിലും പത്തിലും
അത്യാവശ്യം വല്ല്യയ കുട്ടികളാണോ ആ അവര്ക്കും വൈകും ആയിരിക്കുല്ലേ
ആ അവര് ആ അവര് ആ ഉറങ്ങാൻ ഹോംവർക്കൊക്കെ ചെ ചെയ്യാനും പഠി ലേറ്റാവും ഉറങ്ങാൻ മോളൊക്കെ പതിനൊന്ന് മണിയാവും ഉറങ്ങാൻ പിന്നെ ഉണ്ട് ഉണ്ട് ഉണ്ട് പിന്നെ എന്ത് ആ പഠിച്ചോളും പഠിച്ചോളും പിന്നെ എന്താ വർക്ക് ചെയ്യുന്ന ആളാന്നോ
അല്ലല്ലാ ഞാൻ വീട്ടി തന്നെയാ
ആണോ ഉം ഞാനും വീട്ടി തന്നെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ജോലിയില്ലേ
വീട്ടി തന്നെണ്ട് അതന്ന നമ്മളൊരു വർക്കിന് വഹിക്കാ നമ്മള് ജോലിം മുടങ്ങും
ആ സത്യാണ് ഇപ്പം വീട്ടിലെ ജോലിക്ക് ആളെ കിട്ടാൻ വല്ല്യ ബുദ്ധി ബുദ്ധിമുട്ട്
അതെ പിന്നെ അത് ഞമ്മളന്നെ എടുത്ത് ശീലായി നമ്മക്ക് അങ്ങന ആ നമ്മള് അടുക്കും ചിട്ടിയൊന്നും ഒരിക്കലും മ്മള് പോയിക്കന അങ്ങോട്ട് മാറൂലേ
ആ ആ സത്യ നമ്മളൊ ഒരു ദിവസം ഒരു ദിവസം എന്തേലും ഒരു കാര്യമായിട്ടൊ ഒന്ന് പുറത്തു പോവിയോ അല്ലേ ഒരു പനിയായിട്ട് രണ്ടു ദിവസം കിടൊക്കുവാന്നേ പിന്ന അതിൻ്റെ ഇരട്ടി ജോലിയല്ലേ രണ്ടു ദിവസം നമ്മള് ഒന്ന് റസ്റ്റ് എടുത്താ സുഖായിട്ട് വരുമ്പോ ഓ ആ പിന്നെ നമ്മൾ രണ്ടു ദിവസം കിടക്കാങ്കി പിന്നെ അതിന്റെ ഡബിൾ ജോലിയ പിന്നെ അങ്ങോട്ട്
ആ പിന്നെ പിന്നെ വീട്ടിൽ ആരെങ്കിലും വേണം നല്ല പോലെ ഹെല്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കില് അത്ര കൊ
കൊഴപ്പല്ല ഉം
ആ ആ ഇത് അങ്ങനെയ കുട്ടികളും മക്കളും നിങ്ങളും മാത്രാ
ഹസ്ബൻറ് ഉണ്ട് അമ്മയുണ്ട് എല്ലാരും ഉണ്ട്
ചായയായിട്ടുണ്ടാവൂല അല്ലെ
അമ്മ അത്യാവശ്യം പണിയൊക്കെ ചെയ്യും
പണി ചെയ്യോ അപ്പം പിന്നെ കൊഴ- പ്പുല്ലഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അല്ലെ
കിച്ചണിലൊക്കെ എല്ലാം അരിഞ്ഞൊക്കെത്തരും
അതെ ആഹ് ആഹ് പിന്നെ കുക്ക് ചെയ്യാ നമുക്കിങ്ങ് സാധനങ്ങൾ അരിഞ്ഞ് കിട്ടി പിന്നെ കുക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പല്ലേ അതിനാന്നല്ല കുറച്ച് പണി നമുക്ക് അരി-
സത്യ ആ ആന്ന് ആന്ന്
പിന്നെ നമുക്ക് ഫുഡ്ണ്ടാക്കാം പിന്നെ ക്ലീനിങ് മൊത്തത്തില ഒരു ക്ലീനിങ്ങിനും കുറച്ചു പണി
ഉം പിന്നെപ്പോ മഴയായിട്ട് പുറത്തൊക്കെ നല്ല പണിയ അങ്ങ് പോ- ച്ചേയെക്കെ അങ്ങ് നിറയെങ്ങ് പുല്ല് കിളിക്കും
അവിടെ നല്ല മഴയുണ്ട്
തായിട്ടള്ളു മഴ ഇല്ലാത്തത്
മൂന്നാല് ദിവസായിട്ട് മഴ കുറവാ
ആ നമുക്ക് രണ്ട രണ്ട മൂന്നന്ന് ദിവസായി മഴ പെയ്തിട്ട് അതുവരെയും നല്ല മഴയായിരുന്നു
മുറ്റൊക്കെ ക്ലീൻ ആക്കിട്ടുണ്ടോ പുല്ലൊക്കെ
ഉം മുറ്റത്തല്ലാം മുറ്റത്ത് ടൈലൊക്കെ ഇ- ട്ടേക്കുവ എന്നാലും അങ്ങ് പറമ്പിലോട്ടൊക്കെ ഇറങ്ങുന്ന ടുത്തെല്ലാം വല്യ പുല്ലായി
അതെ അത അങ്ങോട്ട് വൃത്തിയായി കഴിയയുമ്പോൽ ഒരു നല്ലരു
ഉം പിന്നെത്തെ അടുത്ത മഴക്ക് അതിനെ- ക്കായും പൊങ്ങിയിങ്ങ് വരും
പക്ഷെ എന്നാൽ അത് നമ്മള് വൃത്തിയാക്കി കഴിയുമ്പോ നമുക്ക് നല്ലരു സുഖല്ലേ കാണാനൊരു വൃത്തി ആയിരിക്കും ആ പിന്നെ വെയിലൊക്കെ വന്നാൽ നമ്മള് ഒന്ന് ചൂലെടുത്ത് അടിച്ചു വാരി
ആ വ്യത്തിയായിട്ട് കിടക്കും പിന്നെ കൃഷിയൊക്കെ ഉണ്ട് ആ പറമ്പ് അത്യാവശ്യം പറമ്പൊക്കെ ഉണ്ട്
അതെയാ ഇല്ല ഇവിടെ ഇല്ല കുറച്ച് സ്ഥലങ്ങളിലും എട്ട് സെന്റ് സ്ഥലം അങ്ങനെ അത്ര ഉള്ളു ഒരുപ ഒരുപാടില്ല ആ പിന്നെ തെങ്ങൊക്കെുണ്ട് അത്യാവശ്യം തേങ്ങൊയൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ ഏച്ച അതൊക്കെ ബന്ധുക്കളെ വീട്ടിൽന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരും
ഓ ഓ ഓ ഹോ
അവരുടുത്ത് ഇല്ല ആൾക്കാരുണ്ട് അപ്പൊ അവരുടെന്ന് ഉണ്ടാവുമ്പം അങ്ങനെ കൊണ്ടുവരും മാങ്ങയുടെക്കെ സീസൺഒക്കെ ഇവിടെ കഴിഞ്ഞു
ആ നമുക്ക് നമ്മുടെ വീട്ടില് മാങ്ങയൊക്കെ തീർന്ന് പിന്നെ തീർന്ന് ഓൾമോസ്റ്റ് എല്ലായിടവും ചുറ്റുവട്ടത്തൊക്കെ തീർന്ന് അങ്ങു ഇഞ്ഞൊക്കെ നിൽപ്പുണ്ട് ചക്കയുണ്ട് നമുക്ക് ഇപ്പോഴും ഉണ്ട് ചക്ക
അതെ ചക്കയൊക്കെ ഉണ്ടാക്കായിരിക്കും അല്ലെ ചക്ക കൂട്ടാനൊക്കെ
ചക്ക കൂട്ടാനും ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും ആ സത്യമാ ചക്ക അലവ ഉണ്ടാക്കും ചക്ക
ഹലുവയൊക്കെ എങ്ങനെ ഉണ്ടാക്കാ
ഞാനത് ഉണ്ടാക്കിട്ടില്ല പക്ഷെ വറു- എന്താണ് പഴുത്തന്ന് പറഞ്ഞാൽ വരിക്കച്ചക്ക വരിക്കച്ചക്ക എന്ന് പറഞ്ഞാ അറിയോ ആ
അതില് പിന്നെ അതില് വേറൊ ചക്ക ഉണ്ടറിയോ തേൻവരിക്ക എിക്കറിയോ ഇതിനിടക്ക് ആ എവിടന്നോ എനക്കൊരു കിട്ടി എ്ന്റെ ഫ്രണ്ട് എനക്ക് കൊണ്ടു തന്ന്യാ ഏ അപ്പൊ അത് ഭയങ്കര ടേസ്റ്റ് അതായത് ഒരു മഞ്ഞല്ല ഒരു ഒരു ചുവപ്പ് കളറും കൂടി ചുവന്ന കളറും കൂടി മിക്സ് ആ അതെ അതെ ചെമ്പരത്തി കളർ എന്തൊരു ടേസ്റ്റ് ഞാന് ജീവിതത്തിൽ ആദ്യാട്ട ആ സാനം കഴിക്ക് കഴിച്ചത്, ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല
അപ്പൊ ഇന്നലെ അമ്മ വിളിച്ചപ്പ പറഞ്ഞു ചക്ക പ്പഴുത്ത് വന്നന്ന് പഴുത്ത് തുടങ്ങീന്ന് പറഞ്ഞ, ഭയങ്ക അത് അതിന്റെ കളറൂടെ കണ്ടഴിഞ്ഞാ നല്ല സുഖ കാണാൻ കാണാൻ തന്നെ നല്ല
കാണാൻ നല്ല ഭംഗിയന്നെ നമ്മളെ ഇവിടെ എന്തൊക്ക റയാ തിങ്ങനെ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ മാവില് ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കും ആ അത് കൊറച്ച് അല്ല അല്ല മൈദ മാവിലുണ്ട പിന്നെ ഉമ്മാന്തക്കുന്നറിയോ ഈ അരിമാവണ്ടാക്കും അരി ഇങ്ങനെ പച്ചരി കുതിർത്ത് അത് അര ച്ച് അത് കൊറച്ച് ചോർടും ഒരു മുട്ടയ്ക്കെ ചേർ ഏലക്ക, പഞ്ചസാര ഒക്കെ ഇട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊറചേരം വെച്ചിട്ട് അതിനൊപ്പം കൊറച്ച് നല്ല ക്രിസ്പിയിൽ കിട്ടുവല്ലോ ആ അപ്പൊ പൊറത്ത് നല്ല പൊറത്ത് നല്ല ക്രിസ്പിയും ഉള്ളില് നല്ല സോഫ്റ്റല്ല ആക്കിട്ട് നല്ല നല്ല ടേസ്റ്റായിരിക്കും ആഹ് അതിൽ പിന്നെ അധികം മധുരം ഇടണ്ട ആവശ്യോല്ല ഈ ചക്ക
ആവശ്യലാല്ലോ മധുരം ഉണ്ടല്ല ആ നമ്മൾ എന്നിട്ട് ചക്ക ആ അങ്ങനെ റേറാണത് ഞാ എൻറെ വീട്ടിലുണ്ട് എന്റെ എന്റെ സ്വന്തം വീട്ടിൽ അങ്ങനെ ഇപ്പം ആ അപ്പവിടെ മഴയാവുമ്പോ അഴത് വെളഞ്ഞു തൊടങ്ങും ന്നിട്ടപ്പം അമ്മ വിളിച്ച് പറഞ്ഞ് അത് മൂത്തോടങ്ങി നീ വരുന്നോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് വരന്നറഞ്ഞു
അതെ ആഹ് ആ പിന്നെ നമ്മക്ക് ഇതൊക്കെ എടുത്തിട്ട് നമ്മക്ക് അത്യാവശ്യണ്ടെങ്കി നമക്ക് നല്ല വൃത്തിക്ക് നമ്മള് ഫ്രിഡ്ജിലക്കെ നമ്മക്ക് സൂഷിച്ച് സൂഷിച്ച് വെക്കാ ഒന്നാവൂല കേടൊന്നും വരൂല ആഹ് നല്ല സിപ് കവറിലൊക്കെക്കാ ക്കി നമ്മക്ക് ഫ്രീസറിലൊക്കെ സൂഷ് ഇനിയിപ്പോ അങ്ങോട്ട് ഒരു ചക്കന്റെ സീസനൊക്കെ കഴിഞ്ഞാ നമുക്ക് ഇതിനോടൊക്കെ ആഗ്ര
സത്യാണ് ഇപ്പം പിന്നെ അല്ലാതെ ഈ പെട്ടെന്ന് കഴിക്കുന്ന ആ പിന്നെ പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവുകളുണ്ടല്ലോ ഇപ്പൊ
അങ്ങനെ അ അതിൽ അത്യാവശ്യം കായ് കായാളൊക്കെ ണ്ടാവോ
പക്ഷെ എനിക്കില്ല നമ്മുടെ വീട്ടിലില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തരത്തൊക്കെ പിടിച്ച് കടക്കുന്നത് അത് ആ അത് പെട്ടെന്ന് കായ്ക്കും അതുപോലെ പെട്ടെന്ന് അതങ് കേടായി പോവേം ചെയ്യും
ആഹ് നമ്മൾ ഒരുപാട് വർഷങ്ങളൊ എടുത്തിട്ട് ണ്ടാവുന്ന സാധനം അല്ലേ ഇപ്പൊ ഞമ്മളെ തലം ന ഞമ്മള ആരെങ്കിലും അല്ലേ ഞമ്മളെ പഴയ തലമുറക്കാർ ആരെലും വെച്ചതേക്കും നമ്മൾ ഇന്ന് തിന്നുന്നത്
ആഹ് സത്യാണ് ഉം നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലാനേ
ചെലപ്പോ അവര് വെച്ച് അവരത്രെ നോക്കിട്ട് അവര് ചെലപ്പോ തിന്നിട്ട് പോലും ണ്ടാവൂല
ആരിക്കില്ല അല്ലെ പ്ലാ പ്ലാവോക്കെ നല്ല വെയിലത്ത് നിക്കുന്ന നല്ല വെയിലത്തൊക്കെ വെയില് കിട്ടുന്ന പ്രദേശത്തൊക്കെയന്ന് അഞ്ച്‌ വർഷം കഴിയുമ്പം കായ്ക്കും
അതെ അത്യാവശ്യം വെയില് വേണല്ലേ
നല്ല വെയിലും വെള്ളവും വളവൊക്കെ കിട്ടുന്നെടുത്താണെങ്കി പെട്ടെന്ന് കായ്ക്കും
അനക്കൊന്ന് കൂടുതൽ വളത്തി വളത്തിന്റെ ആവശ്യം കൂടുതലില്ലാന്ന്
അല്ല അതിന് നമ്മൾ അതിന് വളം കൊടുക്കണ്ട അതിന്റെ വേര് ഓടിപ്പോയി അതിന്റെ ആവശ്യത്തിനി ള്ള വളമല്ലാം അത് വലിച്ചെടുതോളും വലിച്ചെടുത്ത ആ
അല്ല പൊതുവെ ചക്ക യിലൊക്കെ വളം ഇടൽകുറവല്ല എല്ലാരും.
നമ്മള് നമ്മുടെ വീട്ടിലെപ്ലാവിനൊന്നും വളവിടത്തൊന്നും ഇല്ലല്ലേ നമ്മളൊന്നും ഇടത്തില്ല
ഇല്ല ഇല്ല അതന്നാഹാപിന്നെ ഞമ്മളെ തെങ്ങിന പിന്നെയ ഇ..
ആഹ് തെങ്ങ് ന്ഇടും തെങ്ങിഇപ്പേ തെങ്ങക്കൊക്കെ തെങ്ങിന്റെ വർഷം തോറും അയ്ന്റെ...
ചക്കൽ അത്യാവശ്യം ചില ചക്കയിലൊക്കെ നന്നായിട്ട് കായികോലോ
ആഹ അത ഒരിക്കലെ നഴ്സറിയിലെ അവര് പറഞ്ഞെ നഴ്സറിയിൽ ലല്ല കൃഷി വയ്പ്പ് കാര് പറഞ്ഞെ ച... ചക്ക മൂ പ്ലാവിന്റെ മൂട്ടില് നമ്മൾ ഈ വേസ്റ്റ് കരിയില അങ്ങനെ ചാമ്പല് അതെല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടി വെച്ച ചക്കകൾ ഏറ്റവും അടിയി... അടീൽപിടിച്ചു വരുമന്ന്
അതെ
അതുപോലെ വെള്ളമ ഒക്കെ ഒഴിച്ചു കൊടുത്താചക്കെ അങ്ങനെ ചക്കത്ത് പിടിക്കത്തില്ല ചക്ക താഴെ തന്നെ പിടിക്കും എന്നിട്ട് നമുക്ക് അതിർത്തി എടുക്കാൻ എളുപ്പ മാന്ന്പറഞ്ഞു
അതെ അതെ ആഹ് നമ്മ ചെല സ്ഥലത്ത്നമ്മ കാണലില്ലെച്ചക്ക ഇങ്ങനെ വേര് അടീൽ പോലെ വേണ വേണമ...
ആഹ പിടിച്ചതാ ആഹ അങ്ങനെ പറയല്ലേ ആഹ അങ്ങനെ കാണാം അത്‌സത്യാണ് അങ്ങനെ നിക്കുന്ന കാണാം
ആഹ് ചിലത് ഇങ്ങനെ താഴ്ഭാഗത്ത്ഒരുപാട്... ണ്ടാവും ഒന്ന്ഒന്നും ആയിരിക്കില ഇതിന്റെ മേലെ മേലെ ഇങ്ങനെ പി... ച്ച്ട്ടണ്ടോ തൂങ്ങ്ന്ന്ണ്ടോ ഹാ ഹാ നമ്മള് വിചാരിക്കും ഇത് പൊട്ടി പോകു സംഭവം ഒന്നും ആവോ ചെയ്യില്ല
പൊട്ടിപ്പോകത്തെന്നുമില്ല പിന്നെ അല്ലാതെ താമരച്ചക്കന്നും. പറഞ്ഞ ചക്കയുണ്ട്അത് ഉണ്ടച്ചക്കഅത് ചെറുതായിരിക്കും.
അതെ
അതങ്ങനെ ഒരേ എല്ലായിടത്തു ഒന്നുല്ല അങ്ങനെ അപൂർവ്വമായിട്ടേ ഉള്ളൂ പക്ഷേ അത് നല്ല ടേസ്റ്റ് അത് കറി വെച്ചാല് വലുതാവത്തില്ല
അതെ ആഹ പിന്നെ പഴഞ്ചക്ക പിന്നെ എല്ലായിടത്തും കൂടുതൽ അത് അത്യാവശ്യം... എല്ലായിടത്തും ഉണ്ട്
അയന്തൂടാ അതെന്തു പഴഞ്ചക്കന്ന് പറഞ്ഞാ.
അറിയില്ല അതായത്പ്പഴുത്ത് ഞനക്ക് അത്ങ്ങനെ വെലങ്ങും അത് അതികഇങ്ങന വല്ല...
ആഓ നമ്മൾോറ അതിന്റെ എല വലുതല്ലേഅഹാ... പ്ലാവിന്റെ
ഏ അത നമുക്ക് കറക്റ്റ് അറിയില്ല അതായത് വലിയ സുഖംണ്ടാവില്ലോ പഴുത്ത തൊന്നുംനമുക്ക് തിന്നാ നമ്മടെകയ്യിൽ ഇങ്ങനെങ്ങനെ... കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആയിട്ട് നീങ്ങി നീങ്ങി പോുന്ന അതന്നെ ആ കുഞ്ഞി കുരു.
ആഹ നമ്മളതിന് പറയുന്നതെന്താ ന് അയനിചക്കാന്ന്.
അതെയോവരിക്ക എന്ന്പറയുമ്പോ നമ്മളെ ചോള നമ്മളെ കയ്യിൽ ഇങ്ങനെ... നമുക്ക് കടിച് തിന്നാൻ നല്ല ഭാഗത്തിലല്ലേകിട്ടാ... പൊഴുത്തതായാലുംഇതങ്ങോട്ട് ഞമ്മൾ തിന്നുമ്പോ ക് അങ്ങോട്ട് വലങ്ങി കളിക്ക...
ആ ആഹ് ഹാ ആ ശരി ശരിയ ടാഞാൻ നിന്നെവിളിക്കാ ശരി.
പിന്നെ വിളിക്കാട്ടാ പി...